ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
പണികളൊക്കെ കഴിഞ്ഞോ
ഓഹ് പണികളൊക്കെ കഴിഞ്ഞു
ഫുഡ് കൊറച്ച് പോരായ് ഉണ്ടായിരുന്നു അത് വെച്ചു
ആഹ് ആഹ് ആഹ് കുട്ട്യാളൊക്കെ എന്തെടുക്കണ്
കുട്ടികളൊക്കെ ഇവിടൊണ്ട് ഒക്കെ ഒർക്കം വരുന്നുണ്ട് അവര് പകല് ഒറങ്ങുല്ല ഒറക്ക് കൊറവാ ഒറക്ക് കൊറവാന്നല്ല
പകലൊറങ്ങാണ്ട് ദേ ഇപ്പോ കിടന്നുറങ്ങി ഭക്ഷണം കഴിക്കാണ്ട്
ആഹ് അപ്പൊ ഞാൻ പറയും അപ്പോ നഴ്സറി ചേർത്താനാ പോവുന്നെങ്കി നേരത്തെ ഒറങ്ങിയാൽ ശരിയാവില്ലല്ലോ എന്ന് പറയും ഇപ്പം വായനൊക്കെ ഉണ്ടാവും ല്ലേ
ഉം ഉം
ഉം സ്കൂൾ തുറക്കാറായില്ലേ
അതെ എനിക്കിനി കൊറെ പാത്രം കഴുകാനുണ്ട് പണികളൊന്നുമില്ല വേറെ കൊറേ പാത്രം കഴുകാനുണ്ട്
ആഹ് പാത്രൊക്കെ ഉണ്ടാവും അപ്പോ നമ്മള് കറി പിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കഴുകാം ന്ന് വിചാരിച്ചു
ഇല്ല കഴുകണം
ആഹ്
പിന്നെ വേറെന്താണ്
വേറെ എന്തൊക്കെണ്ട് ചായക്കെന്ത
പെതേങ്കിച്ചും ഒന്നുണ്ടായില്ല ഏയ്
ആഹ് എപ്പോഴന്നാണ് മഴ ആഹ് മഴ ഇന്ന് മഴ പെയ്തിട്ടില്ല രാവിലെ മൂടി കെട്ടിയോണ്ടായിരുന്നു ആഹ് ഇന്നലേ അയിന് ഭയങ്കര മഴ ആഹ് ഇന്നലെ അയ്ന് ഭയങ്കര മഴ പിന്നെ
ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തു ട്ടാ
ആഹ് ഇന്നലെ വൊടീം നല്ല മയഴുണ്ടായിരുന്നു ഇടിയുണ്ടായിരുന്നു
ആഹ് ഇടി വെട്ടുണ്ടായി
ആഹ്
അങ്ങനെ
അങ്ങനെയൊക്കെയ മക്കളൊക്കെ എന്താ ചെയ്യണ ഫുഡൊക്കെ കഴിച്ചാ
ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ കൊറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ
ആഹ്
ഉ ഒരാൾ ഒറങ്ങിയപ്പ ആ കൊടുത്തോക്കി പക്ഷെ കഴിച്ചില്ല
ആഹ് ഇബള് പിന്നെ വേഗം ഒറങ്ങണോണ്ട് ഭക്ഷണ വേഗം ഞാൻ കൊടുക്കും പിന്നെ ഒറക്ക് നമ്മള് വിചാരിക്ണ് പോല്ലേല ഓൾ വിചാരിക്കുമ്പോ അപ്പണ്ട് ഉറങ്ങ വിചാ ചപ്പണ്ട ഒറങ്ങും ഞമ്മൾ ഒറക്കാലൊന്നും ഒറങ്ങൂല
ആഹ് അവനായ ഒന്നു വീണു വീണ് കരഞ്ഞ അങ്ങനെ കിടുന്നു ഒറങ്ങി
അഹ് ശരി ആ എന്തേലും പറ്റിയോ
പറ്റിയോന്ന് വെച്ചാല് ഏ നല്ല അവനെ കരയുമ്പ ശ്വാസം പിടിച്ച് കരയും
ആയ് ശരി അപ്പൊ നമുക്ക്
ആഹ് ആഹ്കൊറേ നേരം ശ്വാസല്ലാണ്ട് കിടന്നു പിന്നെ ഒറ്റ കരച്ചി ച്ചല് നിർ ഒറ്റ നിർത്തല് കരച്ചല് അപ്പൊ എനിക്ക് പേടിച്ച് കൊറെ വിളിച്ച് മിണ്ടളളവൻ
അഹ് അത് ശരി ആഹ് അപ്പൊ നമക്ക് കാണുമ്പോ ഒരു ബേജാറ എന്തെക്കെയായിരിക്കും
ഉം അന്നിട്ട് അപ് അ തോടാങ്ങട് കൊടന്ന് ഒറങ്ങി ണഅപ്പൊ ഒരു ടെൻഷൻ
ആഹ് പിന്നെ എന്റെ മക്കൾക്കുണ്ടാവൽണ്ട് പിന്നെ ചെലപ്പോം ആ ശ്വാസം പോവല്
അ ഭയങ്കര ഡേയിഞ്ചറണ് അത്
ആഹ്
ശ്വാസം പിടിച്ചുകരയല്
ആഹ് അത് സെല ആ അതെ പിന്നെ
പിന്നെ എന്താകെനി മക്ക കഴിയിനോ
ആ പണികള് കഴിഞ്ഞോച്ചാല് ചോ ഫുഡ് ചോറ് അയിന് ഫുഡ് കറിയുണ്ട് കറിണ്ട് എല്ലുണ്ട് കായന റെഡി പിന്നെന്താപ്പം പറയാണെങ്കില് എന്നിട്ട് അല്ല മോന് പിന്നെ പേടിയാ വീണാലപ്പൊ പേടിയല്ലേ കുട്ടികള് ആഹ്
അത്ഓറങ്ങിംചെയ്തെ ഇനിപ്പോ ഒന്നും ചോദിക്കാനും പറയാനൊന്നും പറ്റുല ആള് ഉറങ്ങി ആഹ്
ണ എന്നാ പിന്നെ കുട്ടികടുത്ത് വീഴുമ്പോളേ
ആഹ് അതാണ് പ്പൊ അപ്പൊ തന്നെ ഉറങ്ങി അവൻ ആഹ്
മക്കൾ വീണ അങ്ങന തന്നെ വേഗണ് ഉറങ്ങല എന്റെ കുട്ടീന്നാണ അതേ മാതിരി മോള് സേക്കളമെന്ന് വീണു വീണിട്ട് കൂട്ടി തെറിച്ചാണ്ട് പോയി അപ്പൊ വായിലൂടെ ആകെ ചോരങ്ങോട്ട് വരണ്ട് ഞങ്ങള് വിചാരിച്ച് പിന്നെ പിന്നെ വയറിന്റെ ഉള്ളി ന്നാണോ ചോരെ വ വിചാരിച്ചു പേടിച്ചു എവിടന്നാ പിന്നെ അറിയില്ലല്ലോ അപ്പൊ ചുണ്ട് ഇങ്ങോട്ട് പൊട്ടിയാട്ട് ഇങ്ങോട്ട് കീറിയേക്കാ ഏതായാലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അതായത് തലന്റെ മുകളിലായിട്ട് മുറി ഉണ്ടായിരുന്നു പിന്നെ കാലിന്റെ മുട്ടിന്റെ അവിടെ പള്ള വയറിന്റെ അവിടെ ഒക്കെ ഉ എരാലും മുറി അതൊണ്ട് കഴിഞ്ഞു വിചാരിച്ചു പെട്ടെന്ന് ഓർക്കാത്തരുത ഒരു മൂന്ന് മണിയായപ്പോ എല്ലാരും വീട്ടിൽന്ന് പുറത്തിറങ്ങാത്ത സമയത്താണ് ഊര് പുറത്തക്ക ഇറങ്ങി
ആഹ് ആഹ്
മക്കള് വേറെ മക്കളുണ്ടായപ്പോ ഓര കൂടെ ഇറങ്ങിയതായിരുന്നു
ആഹ് ആഹ് ആഹ്
എല്ലാരും ഉണ്ടാവുമ്പോ കുട്ടികക്കെ രസമാണല്ലോ അങ്ങനെ വേറൊരു സൈക്കിള് വന്ന് ഇടിച്ചു സൈക്കിള ആയോണ്ടോ ആ സൈക്കിള് അത്യാവശ്യം എന്തൊണ്ട് വലുപ്പ സൈക്കിളണ്
ആഹ് ആഹ് ആഹ് ഇട്ടിട്ടുണ്ടാ
ആഹ് ഊള് നല്ല വീഴൽ വീണ് ഏതായാലും ഡോക്ടറെ കാണിച്ചു പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ചു പിന്നെ ഓക്ക് അവിടുന്ന് ഐസ്ക്രീം വാങ്ങിയെടുത്തപ്പോ തന്നെ പകുതി അസുഖം മാറി അപ്പോ സമാധാനം
ഡോക്ടറെ കാണിക്കണ്ടായിരുന്ന അപ്പൊ ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങി കൊടുത്താൽ മതിയരുന്നു രണ്ടെണ്ണം മുന്നേ ഡോക്ടർ കാണിച്ച കാശ് പോയി
പിന്നെ അപ്പൊ ഹസ് പറഞ് ചെയ്തത് പിന്നെ ഐസ്ക്രീം വാങ്ങിയപ്പോതി അത് മാറിയല്ലോ പറഞ്ഞു ഏതായാലും അതുകൊണ്ട് കഴിഞ്ഞു
ആഹ്‌
ഉം
പിന്നെന്താണ് ഞാൻ കിച്ചൺ ക്ലീനിങ്ങിലാണ്
അത് ശരി ആഹ്‌ ആഹ് ഫുഡ് ഉണ്ടാക്കാൻ തിരക്കിലാവും
ഇല്ലല്ല ഉണ്ടാക്കൽ ഒന്നുമില്ല ക്ലീനിങ്
ക്ലീനിങ് ആഹ് എല്ലാ പണികളും കഴിഞ്ഞുല്ലേ ഇനി ക്ലീനിങ് ഉള്ളൂ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് വേറെ ക്ലീനിങ് ഉണ്ട്
അതെ
സ്ത്രീകളെ അത്
ഏ
പുരുഷൻ മാർക്ക്‌ പുരുഷന്മാരായിട്ടും സ്ത്രീകൾക്ക് സ്ത്രീകളത് ആയിട്ടും എല്ലാം ഉണ്ട് അയിന്റെ ആഹ് അതന്നെ നമ്മക്ക് ഒഴവ് ഒരു ഒരു നേരത്ത് ഒഴിവില്ല അവർക്ക് വന്നാ ഉണ്ടാവും വിചാരിക്ക നമ്മക്ക് രാവിലെ ഉച്ച വൈകുന്നേരം പത്ത് മണി രാത്രി
ുണ്ട്
എല്ലാതിലും ഞമ്മക്ക് ഉണ്ട്
ആഹ്
പുരുഷൻമാർ വിചാരിക്കും ഇവർക്ക് എന്താ ഇത്ര ഇവിടെ പണി നമ്മൾ ഇവിടെന്ന്ങ്ങ കുത്തിരുന്നാല എല്ലോ ആവല്ലോ ഇതാരിക്കും
ആഹ്
ഉം ചില ചെില ആഹ് അച്ഛന്മാർ അങ്ങനെ ഉണ്ടാവും വിചാരിക്കുന്നേലെ പണികൾ ആയിരിക്കാം വരുന്നത് നമ്മതൊന്നും അല്ലാ
ഉ അവര് പുറത്തു പോയിട്ടുള്ള ടെൻഷൻ കാര്യങ്ങള് അങ്ങനെ
ആഹ്‌
ഉം അവര് വീട്ടി വന്ന് റസ്റ്റെയ്യും
ഏഹ്
അവര് പൊർത്തു പോയിന്നിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് റെസ്റ്റെയ്യും വ്ടെ വീട്ടിലൊ റസ്ക്കില്ല
അയ്ശെരിയാ.
ങ്ങനെ വേറെന്താണ്
പിന്നെ അവിടെ പാമ്പ് ശല്യങ്ങളൊക്കെ ഉണ്ടോ പേട്യല്ലേ പ്പൊ ഈ ഇടക്ക് എന്നും പാമ്പശല്യ ആയിരുന്നുല്ലേ
ആഹ് ചൂടായപ്പ കര്ന്റ് പോവാ ചൂട് ട്ക്കാ പാമ്പ് വെരാ
ആഹ് അതന്നെ ജനവാതിലൊന്നുവ്ടെ തൊർന്നിടാൻ പറ്റില്ല ഒന്നും അതും ഒരിതാണ് നമ്മക്ക് ഏതായാലും അങ്ങനൊക്കെ ഓരോ സമയത്തും ഓരോ താണ് പാമ്പു ശല്യം ഞങ്ങളെ ഇവിടൊക്കെ ണ്ടായിര്ന്നു പാമ്പു ശല്യങ്ങള് ഞാനെന്നെ ആഹ് ഞാൻന്ത ഒരു ദിവസം ഇതേപോലെ ചെകിരി നമ്മള തേങ്ങൻ ചെകിരി എടുത്ത് ഇങ്ങനെ ഇടു ആയിരുന്നു അതിന് അപ്പൊ ഞാന് സമാധാനത്തി കൈയോണ്ടന്നെ എട്ത്തിട്ണത് പക്ഷെ നമ്മ ക്കട്ത്ത്ട്ട് ഒക്കെ അങ്ങോട്ടൊക്കെ നീ എണീ താക്കി നീക്കി എന്നിട്ട് ഒന്നും സാ അപ്പം കൊറച്ച് കഴിഞ്ഞപ്പ ന്റെ മോളുണ്ടങ്ങനെ അവിടെ ന്റെപ്പം മോളും ണ്ടാവും പിന്നെ ഒപ്പത്തിനൊപ്പ നമ്മള പണിക്ക് നമ്മളെ കൂടെണ്ടാവല്ലോ മോ ആ രണ്ട് സാധനങ്ങള് ഇങ്ങനെ വര്ന്ന്ണ്ട് തല ആക്കിയാ അപ്പ ന്റെ കുട്ടീന്റെട്ത്ത്ക്ക് മോളട്ത്ത്ക്ക് അങ്ങനെ പോവാ കൊത്താന് അപ്പം നോക്കിയപ്പ വരുന്നു പാമ്പ് രണ്ട് പാമ്പ്ണ്ട് ആഹ് കേട്ടപ്പം അത് കഴിഞ്ഞാലും എന്നും പാബെന്നെ പ്പൊ ഞാനെട് ഇട്ടപ്പ പാമ്പ് ന്റെ കയ്യിയിലുണ്ടല്ലോ അതാ ഞാൻ അത്ഭുതപ്പെട്ട് പട്ച്ചോൻ ആഹ് എങ്ങനെ പട്ച്ചോനെ ന്റെ കയ് ഇവിടെന്ന ഞാനെട്ത്ത് തെ പിന്നെങ്ങനെ അല് കുട്ടിക്ക് ഇങ്ങനെ കൊത്താ അങ്ങ് വന്നപ്പ ഞാൻ കണ്ട് ഞാനാ എന്തയ്യും ഉം ഞാ ഭാഗ്യം ഞാനൊരു എന്താ പറയാ ഒരു അട്ടഹാസം ഇതാക്കിയ ഒന് ഇളച്ചൻ വരൊക്കെ വന്ന് പാമ്പിനെ കൊന്ന്
ഉം ഉം
കൊന്ന് കഴിഞ്ഞപ്പോം വേറെ ഒന്ന് നോക്കിയപ്പോ അവിടെണ്ട് പാമ്പ് അങ്ങനെ മൂന്ന് പാമ്പ് നല്ല വിഷളള പാമ്പ് അനെ വള്ളിക്കെട്ട് പോലത്തെ മറ്റേ ആ പാമ്പ് ആ പിന്നെ നാളെ ഒരു ദിവസം ങ്ങേ കേട്ടില്ലേ എവിട പിന്നൊരു വീ ക് പിന്നെ വീട്ടില് അമ്മയും കുട്ടി രണ്ട് മക്കളും പിന്നെ തായാണ്ട് പൊറത്ത് കിടന്നയ്ന് ചൂടൊണ്ട് ആഹ് പിന്നലെ ആഹ് വെള്ളിക്കെട്ടന് അർഞ്ഞാ മറ്റേ പാമ്പാണല്ലോ ആ പാമ്പ് നല്ല വിഷല്ല പാമ്പന്നെ ഏതായാലും ആഹ് ഓരോ കാൽ
മരണപ്പെട് ത്തില്ലൃ ഒരു കുട്ടി
ആഹ് ഒരു കുട്ടി മരണപ്പെട്ടു അത് കഴിഞ്ഞാപൊ പിന്നെ ഒരു ഒരു സ്ത്രീ പിന്നെ ഇത്ണ്ടല്ലോ നിസ്കരിക്കാം വേണ്ടി ചവിട്ടി തു കാൽ തൂത്യാണ് പർഞ്ഞ് ചൗ ട്ടിന്റെ അടീല് പാമ്പ്
ചൗട്ടിടെ റിലെ വണ്ടീടെ ഉള്ളില് ചെരുപ്പിന്റെ എടേലൊക്കെണ് ഇരിക്ക്യാ
അതല്ലേ. ഏതയാലും എവിടെ നോക്ക്യാലും പാമ്പ്.
ഞാൻ ഇനിയിപ്പോ തണുപ്പായ കാരണം അങ്ങനെ ഉണ്ടാവില്ലാന്ന് ജീവിക്ക്യാ ശൽ
അതെ വെള്ളം ഓൽക്ക് കിട്ടൊല്ലോ മറ്റേ ഓല് തൺപ്പില്ലോട്ത്ത്ക്കൺ പോര്യാണ് പിന്ന ച്ച സ്ത്രീകള് ഇന്ന് ഒക്കപ്പോ വീടില് നമ്മള് പിന്നെ ഗൈറ്റിന്റെ അവടൊക്കെ ചെടി കളാണല്ലോ വെക്ക്ണെ അതിമെ ആ. ചുമരിലുടെ ഒക്കെ കയറി പാമ്പുകള് ങ്ങട്ട് കയറി ഓൽക്കിപ്പോ എഡോൽ സ്ഥലം കിട്ട്യാ മതിയല്ലോ എത്യാലും എല്ലാം അപകടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത് അത്രന്നെ ഉള്ളൂ.
ഉം ന്നാ ശരി ഞാൻ പിന്നെ വിളിക്ക്യ
ആഹ്
ഉം